കാം ച്ച് താമസ്ച്ച് പോയ് എന്തുണ്ട് വിശേഷം
ഒന്നുവില്ലാ സുഖമായിട്ട്ങ്ങെനെ ഇരിയ്ക്ക്ന്ന് അവ്ടോ
ഇവ്ടെ സുഖായ്ട്ടിരിയ്ക്കുന്നു സന്തോഷമായിട്ടിരിയ്ക്കുന്നു യാത്രയൊന്നും പോയില്ലേന്ന്
ആഹ് ഈ ആഴ് ഈ കഴിഞ്ഞ ആഴ്ച്ച ഞങ്ങള് ദാ ഇവ്ടേ യ്ക്കൊന്ന് പോയി ഏഹ് കാെർച്ച് ദൂരം നമ്മടെ ബീച്ചും ഒക്കെ ഒന്ന് പോയി ബീച്ച് ആഹ് ആഹ് ബീച്ചില് പോയപ്പം ആഹ് അവ്ടെ കണ്ടെ കൊറേ ന്താണ് ഇതൊക്കെ ഉണ്ട് കാണ്ന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അവ്ടെ എല്ലാം ഒന്ന് പോയി അപ്പ അത് നമ്മ്ടെ ഒര് ഒരു റിലേറ്റീവ്ന്റെ വീട്ടി ഏഹ് പോയ വഴിക്ക് അവരുടെ വെഡ്ഡിങ്ങ്യാന്‌വേഴ്സറി ആയിര്ന്ന് അ അപ്പ അങ്ങനെ അവടെ ഞങ്ങളെ ക്ഷണിച്ചായ്‌ര്ന്ന് അപ്പ ആകെ കൂടെ ആകെ കൂട ന്നേര അവര്ടെ കൂടെ അവര് ബീച്ചിലും ഒക്കെ കൊണ്ടുപോയി ബീച്ചിൽ കൊണ്ടുപോയ ബീച്ചിന്റെ കൂടെ തന്നെ ഈ ഫെസ്റ്റ് ഒക്കെ നട ന്നുണ്ടായിരുന്ന...
ആഹ് അങ്ങനെ അവിടെ എല്ലാം ഒന്നു കേറി കേറിയപ്പം ആഹ് എല്ലാ സാധനത്തിലും കേറി അവിടെ ഫസ്റ്റ് നമ്മുടെ ഈ മസാജിങ് ചെയർ മസാജിങ് ചെയ്യറ ആ ചയർ ആ ചെയറിനകത്തു നമ്മള് കേറി കിടന്ന് കഴിയുമ്പം കിടക്കുന്ന പോലത്തെ ചെയർ നമ്മുടെ കൈയും കാലും എല്ലാം ആ മഷിനകത് കയറ്റി വെക്കണം കയറ്റ കഴിഞ്ഞാൽ നമ്മുടെ ഈ തല മുതൽ ഇങ്ങനെ അതങ്ങ് മസാജ് ചെയ്യേ ചെയേറിനകത്ത് എന്തോരി ഇതുണ്ട്
അത് ഓട്ടോമാറ്റിക് അത് അത് തന്നെ പ്രവർത്തിക്കുന്ന സിസ്റ്റാണ്
ആഹ് അത് കരണ്ടേ കുത്തി കഴിയുമ്പോ നമ്മുടെ ഇങ്ങനെ ഈ നട്ടല്ല് നട്ടെല്ലൊക്കെ ഉണ്ടല്ലോ നട്ടല്ലിന്റെ അവിടെ എല്ലാം നമ്മെളെ മസാജ് ചെയ്യും ചെയ്ത് ചെയ്ത് നമ്മുടെ ഇങ്ങന താഴെ ആഹ് താഴെ ഇങ്ങി വന്ന് നമ്മുടെ ഈ ബട്ടക്സിന്റെ ഭാഗമെല്ലാം ചെയ്ത് ഇങ്‌ വന്ന് മുട്ട് അങ് താഴെ കാലിന്റെ പാതം വരെയും പാദത്തെ വരും ഇങ്ങനെ ഉരുണ്ട ഉരുണ്ട് ഉരുണ്ട് ഉരുണ്ട് ഇങ്ങനെ കയർന്നാ നമുക്ക് അറിയാം ഉം അതുപോലെ കയ്യും എല്ലാം ആഹ് അങ്ങനെ ഒരെണ്ണ ത്തിന് എത്ര രൂപായിട്ട് കയറുമ്പോ പത്ത് പത്ത് മിനിറ്റ് അതത് ഒരാക്ക പത്താണോ പതിനഞ്ച് മിനിറ്റ്ന്നാണ്ട്
ഓഹ്
അപ്പ ആഹ് അങ്ങനെ അതിനൊ അതിനകത്ത് കയറി അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് ഇത് ഫിഷ് പാ നമ്മുടെലെ മീനെ വെച്ചിട്ട് നമ്മുടെ കാല് വൃത്തിയാക്കുന്ന
കാലിങ്ങനെ കൊത്തിച്ചു കൊണ്ടിരിക്കും
ആഹ് അത് തന്നെ അതങ്ങനെ കാല്‌ എങ്ങോട്ട് ആദ്യമേ അവര് കഴുകി വൃത്തിയാക്കിച്ച് ത് നമ്മളെ കേറ്റി അതിനകത്തിരുത്തും
അപ്പൊ അതിനൊത്തിരി റൈറ്റ് വരോ ഈ പറഞ്ഞ സംഭവത്തിനൊക്കെ! !
ഇതിന് മറ്റേ ഈ ഇതിന് ഇരുന്നൂറ് പത്ത് മിനിറ്റത്തേക്ക് മീ മീനിനെക്കെ വച്ചച്ച് മീനിനെ വെച്ച് കൊത്തിക്കുന്നതിനു എൺമ്പതാണോ തോന്നുന്നു പത്തു മിനിറ്റത്തേക്ക്.
ഓഹ് അത് നല്ല സംഭവം ആട്ടോ കേട്ടിട്ട്...
ആഹ് അതെല്ലാം എല്ലാം പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളല ഒരു ഗുഹക്കകത്തു ത്തോട്ട് കേറ്റുന്നത് പോലെ കേറ്റീട്ട് ഇങ്ങനെ നമ്മളെ ഈ പ്രേതമൊക്കെ നമ്മളെ വന്ന് പിടിക്കാൻ വരുന്ന പോലുള്ള ശബ്ദവാ ഇരുട്ട ലൈറ്റ് എല്ലാം അങ്ങ് ഓഫ് ചെയ്തിട്ട് നമ്മളെ അതിനകത്തൂടെ കടത്തി നമ്മൾ ഇടുങ്ങിയ മുറിക്കകതുടെ കടന്നു പോകുന്ന പോലെ നമുക്ക് തോന്നുന്നേ
അത് ഒരു ഒരു മായാജാലം പോലെ
ആഹ് ഇടുങ്ങിയ റൂമാ റൂമിലു ഇങ്ങനെ കർട്ടനാ മൊത്തത്തിലാ ഭിത്തിയിലെല്ലാം കറുത്ത തുണി ഏതാണ്ടാണ്‌ എന്നിട്ട് അതിലേക്കൂടെ ഇതിലേക്കൂടെ എല്ലാം എല്ലാം ഈ പിശാച്ക്കൾ ചാടി ഇങ്ങ് വരുവാ നമ്മളെ പേടിപ്പിക്കുന്ന ശബ്ദവും ആഹ് ആഹ് ആഹ് അങ്ങനെ അത് അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു സ്ഥലത്ത് ചെന്ന കഴിയുമ്പ ഇങ്ങനെ മൊത്തം കണ്ണാടിയാ നാലു വഷം കണ്ണാടിയാ നമ്മള് നോക്കുമ്പം നമുക്ക് അങ്ങനെ ദൂരം വരെ നടന്നു പോകാം പക്ഷേ ഈ കണ്ണാടിയുടെ ഒരിത എന്തറ കണ്ണാടി കൂടെ നോക്കുമ്പോ നമുക്ക് അങ് ദൂരോട്ട് പോകുന്ന പോലെല്ലെ കൊട്ടാരത്തിനകത്തോട്ട് കെറി പൂതോപോലെ കണ്ണാടി പക്ഷെ നമ്മക്ക് അതൊരു രണ്ട്, മൂന്ന് സ്റ്റെപ്പ് കഴിയുമ്പ കണ്ണാടി തീരുവാ
ഓവ ഉം
ആഹ് ആഹ് അങ്ങനെ
പിന്നെ വേറെ കൃഷിയുടെ അങ്ങനെ നഴ്സറികളൊന്നും കേറില്ലേ അപ്പൊ?
നെഴ്സറികളിലൊന്നും വലുതായിട്ട് കേറിയില്ല വെല്യേ ഈ കൃഷിയൊന്നും ചെയ്യാൻ സമയോന്നും ഇല്ലാത്ത കൊണ്ട് സ ത്യം പറഞ്ഞ എനിക്ക് കൃഷി ഒരു വെല്യേ ഇതിന് നമ്മളിപ്പ ല്ല പിന്നെ പ്ലാവ് മാവുണ്ട്, പ്ലാവ്, മാവ് ആഹ് അല്ല പിള്ളോര് കൊറച്ച് വളർന്നതാ അവര് ഇവടില്ലല്ലോ അവര് പഠിക്കാനൊക്കെ പോയിരിക്കുവല്ലേ പിന്നെ രാവിലെ ഞാനിങ്ങെ ജോലിക്ക് പോരും വൈകിട്ട് വരും വൈകിട്ടി ചെന്ന് കഴിഞ്ഞാ പിന്നെ വല്ല ഒരു ചപ്പാത്തി വല്ല ഉണ്ടാക്കും ആഹ് എല്ലാരും കഴിക്കും ആഹ് അങ്ങനെക്കെ കിടക്കും പിന്നെ രാവിലെ എഴുന്നെ പോരും അതുകൊണ്ട് ഈ കൃഷിക്കൊന്നും ഉള്ളെ ആഹ് ഒരു ഇതി ഇല്ലാത്ത കൊണ്ട് ഞാനി കൃഷിയുടെ കാര്യത്തിലൊന്നും വെല്യേ ഇതില്ല പക്ഷെ അനിയത്തി ആണെങ്കി കുറച്ചും കൂടെ കൃഷിയുടെ കാര്യത്തിലൊക്കെ ഉണ്ട് ആഹ് അയ്യോ ആ സ്വഭാവത്തിന്റെയും കൂടി ആയിരിക്കും പിന്നെ മാ മാവ് പ്ലാവ്, ആഹ് പപ്പായ പേരക്ക, കരിയാപ്പ്, കാന്താരി, അങ്ങനെ ക്കെള്ള സാനങ്ങളൊക്കെ ഉണ്ട് ആഹ് ആഹ് പിന്നെ ചേന, ചേമ്പ് അത് നമ്മുടെ വീട്ടിലേക്കുള്ള ക്കാനൊന്നുല്ല ചേന, ചേമ്പ് ആഹ് ആഹ് നമ്മളിപ്പോ ഒരു കറിക്കൊക്കെ വേണ്ടി ഉപയോഗിക്കാനായിട്ട് പിന്നെ ആഹ് കോവലൊക്കെ രണ്ട് മൂന്ന് തണ്ടൊക്കെ അമ്മ ഇങ്ങനെ പടർത്തി വിടും നമ്മുടെ വീട്ടിലെ റംബൂട്ടാനുണ്ട് റംബൂട്ടാനുണ്ട്
അപ്പ ഈ തവണ റമ്പൂട്ടാൻ ഇഷ്ടം പോലെ ഇണ്ടായിട്ടുണ്ടല്ലോ എല്ലാ സ്ഥലത്തും
ആഹ് എല്ലാ സ്ഥലത്തും ഉണ്ടായി ഞങ്ങക്ക് വെളഞ്ഞില്ല പൂത്ത് ഇങ്ങനെ ഇതായി ഇതായി ള്ളൂ കുഞ്ഞായിട്ട് ഇങ്ങനെ നിക്കുന്നതേ ഒള്ളൂ
ഞങ്ങളുടെ അതെ മൂത്തിട്ടില്ല ഞങ്ങടെ ഏഹ് കുഞ്ഞ് കഴിഞ്ഞ കുഞ്ഞിന്റെ പ്രായം കഴിഞ്ഞ് കൊർച്ചും കൂടി വലുതായി ഇഞ് മൂക്കട്ടി ഇനി മഴക്കാലം ആവും ഇവടെ അങ്ങനെണ്
ആഹ് ആഹ് പിന്നെ ഞങ്ങടെ ഞങ്ങ ഞങ്ങടെ ഹസ്ബന്റിന് ഏറ്റവും ഇഷ്ടം അത് മാങ്കോസ്ട്രയോ ഏതാണ്ട് വേറൊരു സാധനം ഉണ്ടല്ലോ ഇപ്പം അതുണ്ടോ വീട്ടില്?
അത് ഞങ്ങൾ നട്ടിട്ടുണ്ട് അത്മ്മെ ഇണ്ടായിട്ടില്ല മാങ്കോസ്റ്റി ന്ന നമ്മള് എല്ലാ സ്ഥലത്തും ഉണ്ടാവുന്ന ഒരു സംഭവം മാങ്കോസ്റ്റി ബേഡ് മാങ്കൂസിനെക്കെ മേടിക്കാൻ കിട്ടും
പക്ഷെ നാനൂറ് രൂപയൊക്കെയാ ഇവിടെ ഞങ്ങൾടെ ഇവിടെക്കെ ചോദിക്കുമ്പോ
അത് കൊടംപുളി പോലെ ഇരിക്കും അയ്‌ന്റെ ഉള്ളിൽ
കോടം പുളി ഓഹ് ന്തോ ടെസ്റ്റാ എവിടെയോ ഞങ്ങള് ഇന്നാള് ഇതുപോലെ ദൂര സ്ഥലത്ത് പോയപ്പം ആഹ് ഞാനും ഹസ്ബന്റും മാത്ര ഒള്ളൂ കാറിലാ കാറിലാ
കൊട
അവക്കട കഴിച്ചിട്ടുണ്ട് അത് മുന്നൂറ് രൂപയൊക്കെ ഇവടെ
ആഹ് അത് അവക്കോട നല്ലത് ഇവിടെയൊക്കെ ഞങ്ങളടെ ഇവിടെയൊക്കെ ഉണ്ടാവുന്ന സംഭവം അവക്കോട അവക്കാടോ
ആ ഹ് അവക്കാടോ ജ്യൂസ് അടിക്കും ആഹ് അങ്ങനെ അങ്ങനെ ആഹ് പാലടി അങ്ങനെ അങ്ങനൊരു മൂന്നാല് വട്ടൊക്കെ പലപ്പോഴായിട്ട് നമ്മളീ ജ്യൂസ് കടേന്നൊക്കെ അടിച്ച് കുടിച്ചിട്ടുണ്ട് ഒര് ഒന്ന് രണ്ട് പ്രാവശ്യകൊങ്ങനെ വീട്ടിൽ മേടിച്ച് പിള്ളേര് ജ്യൂ സടിച്ചായിരുന്നു അല്ലാതെ കൂടുതലായിട്ടൊന്നും നമ്മള് അതൊന്നും വാങ്ങിക്കാറില്ല പിന്നെ ഈ ആഹ് വല്ലപ്പോഴും ആഹ് ആ വല്ല ഴും പിന്നെ മാങ്കോസ്ട്രിയും ഭയങ്കര ഇഷ്ട എല്ലാ എല്ലാർക്കും പക്ഷെ ഭയങ്കര വെലയാ അതിന്
മാങ്കോസ്ത്തി ഇവടെ ചെല വീടുകളിലൊക്കെ ഉണ്ട് നല്ല രസാണ്ടായി കിടക്കണ കാണാൻ
ആണല്ലേ
ആഹ് അതിന്റെ ഉള്ളില് കൊടംപുളിടെ രീതിയിലാണ് അതിന്റെ ഷെയ്പ്പ് വന്നേക്കുന്നെ
ഷൈപ്പ് വന്നേക്കുന്നേ ആഹ് ഇന്നാലും നല്ല ടേസ്റ്റാ ആഹ് ഇന്നാലും നല്ല ടേസ്റ്റാ
പിന്നെ ഈ കൊടംപുളിടെ അതേ ഒരു ഷൈപ്പാണ് ഇതിന്റെ ഉള്ളിൽത്തെ കായ് ക്ക്‌വരുന്നേ
കായിക്ക്‌ വരുന്നേ ആഹ് ആഹ്
പിന്നെ ഇവ ടങ്ങളില് ഞങ്ങളടുത്തൊരു വീട്ടില് ഈ ഡ്രാഗൺ ഫ്രൂട്ട്സില്ലേ ഡ്രാഗൺ ഫ്രൂട്ട്സ്
ആഹ് അറിയ അറിയ അതിങ്ങെ റോഡ് സൈഡിലൊക്കെ ഓരോരുത്തർ വിൽക്കാൻ വെച്ചേക്കുന്നുണ്ട്
അത്ണ്ട് ഒരു വീട്ടില് നറച്ച്ണ്ടായി ക്കടുക്കണണ്ട് ഞാൻ നോക്കിപ്പോ അന്നിട്ട് ഉം ഞാൻ പറമ്പി പോയിട്ട് വന്നപ്പോ അവര് അത് പറിച്ചു അത് മൂത്ത് വെളഞ്ഞ് നിക്കുവായിരുന്നേ അവരിങ്ങനെ നാട്ട് നട്ടിട്ട് അവരിങ്ങന മേളിലേക്ക് ഒരു വാർക്കകാലിലിട്ടിട്ട് ഒരു ടയറ് വെച്ച് കൊടുത്തു റൗണ്ട്
ആഹ് ആഹ്
അപ്പൊ അതില് നറച്ച്ങ്ങനെ തൂങ്ങികടക്കണ്ടായി എന്നിട്ടത് ഏഹ്
വിക്കാനായിരിക്കും അല്ലേ
ഇല്ല ഇല്ല അവരുടെ വീട്ടിലേക്കുള്ള ആവശ്യത്തിന് നല്ല ടേസ്റ്റ് നറച്ച്ണ്ടായിട്ട് അവര് പറിച്ചു ഇന്ന് നോക്കിപ്പോ സാദനം കാണില്ല പറച്ചിടുത്തു
ആഹ് അതല്ലേ
പിന്നെ റോഡ് സൈഡ് കൂടി ആയതോണ്ടേ അതങ്ങനെ ഒത്തിരി നിക്കാ നിർത്തിയാൽ ശരിയാവത്തില്ല അവടെ
ആണല്ലേ ആഹ് ആഹ്
കളറ് കാണാൻ നല്ല ഭംഗിയാണ് അത് വെറൈറ്റി ഒരു പൂവും വെറൈറ്റി ഒരു കാ അതിന്റെ ഫലവാണ്
ആഹ് അതല്ലേ ആഹ് ആഹ്
പിന്നെ ഞങ്ങൾക്ക് ഈ സ്ട്രോബെറി പേരരാന്ന് പറഞ്ഞൊരു പേരക്കയുണ്ട് സ്ട്രോബെറി പേര കണ്ടിട്ടുണ്ടോ
ഇല്ലാ
അത് നമ്മക്ക് സ്ട്രോബെറി ഇല്ലേ സ്ട്രോബെറി
ആഹ് സറ്റ്രോബറി ആഹ്
അതിനേക്കായും കുറച്ചും കൂടി വലിപ്പണ്ടാവൊള്ളൂ ഈ സായനത്തിന് പേരക്കക്ക്
ആഹാ
അത് ചുമന്ന് തുടുത്തിരിക്കും അത് പഴുത്ത് കഴിയുമ്പോ നല്ല ചുമന്ന കളറാ ചെറിയ പുളിപ്പും ചെറിയ ചവർപ്പുവാണ് ഈ സ്ട്രോബെറി പേരയുടെ വ്യത്യാസം
നല്ലതായിരിക്കും പ്രോട്ടീനായിരിക്കും സാധനം
നല്ലതാണ് നറച്ച്ണ്ടായി കെടക്കും ഞാൻ പറമ്പില് ഇപ്പ ഞാൻ ഞാൻ പണ്ടങ്ങാണ്ട് എനിക്ക് ഇതാ വിത്ത് കൊണ്ടന്നങ്ങാണ്ടന്ന് ആരോ അത് വിത്ത് എനിക്ക് തന്നു അന്നിട്ടത് ഞാൻ അത് പാവി കവറിലാക്കി പിടിപ്പിച്ച് തൈ നട്ട് ഇപ്പൊ അത് മൂന്ന് തയ്യേലും നറച്ച്ണ്ടായി കടക്കാ ഇപ്പൊ വേ
ഐവ സാധനം ആഹ് ആഹ് ആഹ്
നമുക്കതാണ് നമുക്കൊരാവേശം തോന്നിയ നട്ടഴിഞ്ഞാ പിന്നെണ്ടായി കഴിഞ്ഞാവേണ്ട
വേണ്ട ആഹ് ആഹ്
പിന്നൊരു വയലെറ്റ് പേരക്കയുണ്ട് വയലറ്റ് പേരക്കാന്ന് പറഞ്ഞാ എലയും വയലറ്റാ പേരയ്ക്കയും വയലറ്റാ
ഓ അപ്പൊ പല വെറൈറ്റി സാധനങ്ങൾ ഉണ്ട് അവിടെ
ഓ കാപ്പിപ്പൊടിയുടെ കളറാണ് കാപ്പിപ്പൊടിടെ അത്ര ഇല്ലെങ്കിൽ അതിനെക്കായും ഒരു ലൈ മറ്റ് കളറാണ് ആ ഇലയുടെ കളർ കാ പേരക്കാ ഞങ്ങളൊരു നേഴ്സറിന്ന് ഞങ്ങള് മേടിച്ചതായിരുന്നു ആ പേര തൈ അണ്ട് ആഹ് പേരതൈ മേടിച്ചിട്ട് അത് നെറച്ചുണ്ടായി അത് നെറച് നല്ല അ പേരക്കാത്ത് ഉള്ളിൽ ചൊമ ചൊക ചൊകോന്ന് ഇരിക്കുന്ന ആഹ് പുറമെ അല്ല ഉള്ളും വയലറ്റ് കളറാ ഉള്ളും വയലത്ത്ന്ന് പറഞ്ഞ ഈ ഇലയുടെ കളർ തന്നെ
ആന്നല്ലേ
എന്നിട്ട് ഞാനത് എന്ത് ചെയ്ത് വെച്ചാ പഴുത്തപ്പ അത് പാവി പാവി തയ്യായി അണ്ട് തൈ ആയിട്ട് ഞാനത് ഉം രണ്ട് മൂന്ന് തയ്യങ്ങ് പിടിപ്പിച്ച് പറമ്പില് ഇപ്പൊ അതേല് നെറച്ച് കായ് ഉണ്ടായി കിടക്കുന്നുണ്ട് വൈലറ്റ് പേരക്ക മ്ക്ക് ഉണ്ടായിട്ട് തിന്നില്ലിൽ നമുക്ക് ഉണ്ടായി കാണുന്ന രസമല്ലേ
ആന്ന് ആഹ് ആഹ് ആഹ് അപ്പൊ എല്ലാ വെറൈറ്റി സാധന ങ്ങളെല്ലാം ഒണ്ട് വെറൈറ്റി എല്ലാം ഒണ്ട് വീ
അത്യാവശ്യ ഉണ്ട് അതൊക്കെ ഞാൻ നട്ട് പിടിപ്പിച്ചതാ ഞാനല്ലാതെ വേറെ മേടിച്ചതല്ല എല്ലാം പാവി തയ്യാക്കി പിടിപ്പിച്ച് ഞാനത് ഉണ്ടാക്കിയത
ആഹ് അപ്പൊ നല്ല കർഷക സ്ത്രീ അവാർഡ് മേടിക്കാം ഉം ഓക്കെ ഓക്കെ ആഹ് ഓക്കെ